ഹലോ.
ആഹ്.
കേൾക്കാമോ ആഹ് കേൾക്കുന്നുണ്ട്.
ഉം.
എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം ഫുഡയിച്ചോ?
നല്ല ആഹ് ഫുഡ് കഴിച്.
ആഹ്.
ഫുഡ് കഴിച്ചിട്ടിരുന്നയാ.
ആഹ്.
മക്കളൊക്കെ ഇന്ന് സ്‌കൂളി പോയാരുന്നോ?
ആഹ് ഇന്ന് സ്കൂള് പോയി ഉച്ചായപ്പോതിന് വിട്ടു ഇന്ന് നേരത്തെ വിട്ണ്.
ആഹ്.
പായസം ഇണ്ടായിരുന്നു ഉസ്കൂളില്. പായസണ്ടായിരുന്നു സ്കൂളില്.
ആഹ് പായസൊക്കെ ഉണ്ടായിരുന്നല്യ പ്രവേശനോത്സവ ഒക്കെ ആയിരുന്നല്ലോ.
ആഹ് അതെ അവടെ എങ്ങനെ സ്കൂ
ആഹ് സ്കൂള് ഉച്ചവരെ ഒള്ളാരുന്ന് മോന് ഉച്ചവരെ ഒള്ളാരുന്നു.
ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു ഇന്ന് വല്യായിട്ട് ക്ലാസ്സ് ഒന്നും എടുക്കത്തില്ലല്ലോ. അവര് വന്ന്
ഫോണി കളിച്ചോണ്ടിരിക്കുന്നു. നാളെ വൈകുന്ന വരെയുണ്ട്. ഉം.
ഫുഡഴിച്ചോ?
സിനിമാ കാണക്കും ഒക്കെയാ ഇനിപ്പം ഫുഡൊക്കെ കഴിച്ചു നാളെ മുതലിനി പഠിത്തവല്ലയോ അതുകൊണ്ട് എല്ലാരും സിനിമ കണക്കുവൊക്കെയാ.
സിനിമയൊക്കെ കാണാറുണ്ടോ?
ആഹ് കാണും.
പുതിയ സിനിമയെറങ്ങിയ ദൃശ്യംത്രീയൊ
പുതിയ ദൃശ്യം കണ്ടീല ഇങ്ങള് കണ്ടോ?
ദൃശ്യം ഞാനും കണ്ടില്ല വാഴറ്റൂവാ ലാസ്റ്റ് കണ്ടത്. ആഹ് അത് ഞങ്ങളും കണ്ട്. ആഹ് നല്ല സിനിമയാരുന്നു കുടുംബമായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയാരുന്നു.
അതാ കുട്ടികളൊക്കെ ഒരേ കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം കണ്ടിരിക്കേണ്ട സിനിമയാരുന്നു.
ആഹ് ഇപ്പള്ള കുട്ടിയേൾക്കൊക്കെ
അതാക്കും. പിള്ളേരിതൊക്കെ കണ്ടിരിക്കേണ്ട സിനിമായോണ്ട് നല്ല അവരുടെ നിർബന്ധത്തിനാ ഞങ്ങള് പോയതും. ആഹ് സിനിമ കാണണോന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചത് കൊണ്ടാ ഞങ്ങള് പോയി കണ്ടതും. പക്ഷെ കണ്ടപ്പോ നഷ്ട്ടവൊന്നും തോന്നിയില്ല കെട്ടോ നല്ല സിനിമയായിരുന്നു. ഇപ്പൊ അതുപോലെ തന്നെ ഈ ദൃശ്യം സിനിമയും നല്ലതാണെന്ന് പറയുന്ന കേട്ട് കണ്ടില്ല അല്ലിയോ? ദൃശ്യം ത്രീ മോഹൻലാലിന്റെ നല്ല നല്ല സിനിമയാ
രണ്ടണ്ണം മൂന്നെണ്ണം മോൻ തിയേറ്ററ് പോയി കണ്ട്